കേൾക്കണ്ടാ
നമസ്കാരം ആഹ് ആഹ് കേൾക്കുന്നുണ്ട്.
ആഹ് നല്ല പൊലെ കേൾക്കണ്ടല്ലോല്ലേ
ആയിക്കാം ആഹ് അതെ കേൾക്കാം
അപ്പൊ നമ്മള് എന്തിനെ പറ്റിയ യാത്രനെ കുറിച്ച് പറയാലെ
ആഹ് അതെ
യാത്ര പോക
യാത്ര ചെയ്യാറുണ്ടോ ആഹ് ഇഷ്ടണ്ട് യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്
യാത്ര ചെയ്യൻ ഒരുവിധം എല്ലാർക്കും ഇഷ്ട ആവുലെ യാത്ര ചെയ്യന്ന് പറയുന്നതെന്നെ
അതെ അതെ
ഉ എങ്ങനെ യാത്ര ചെയ്യാല് കുടുംബങ്ങളോടൊപ്പക്കെ ആണോ യാത്ര ചെയ്യാല് അതോ ഒറ്റയ്ക്ക് ഇ പോക്ക്ണ്ടോ
ഒറ്റയ്ക്ക് എങ്ങനെ പോകാറോ ഒറ്റയ്ക്ക് ഒറ്റക്ക് അങ്ങനെ പോകാറില്ല ഒന്നങ്കിൽ കുഞ്ഞുങ്ങളായിട്ട് പോവും അല്ലെ കുടുംബമായിട്ട് പോവും മുമ്പൊക്കെ കൂട്ടുകാരായിട്ട് പോവാരുന്നു ഇപ്പ അങ്ങനെ കൂട്ടുകാരായിട്ട് പോന്നൊക്കെ കുറഞ്ഞു
അ യാത്ര ചെയ്യുന്നത് നല്ലൊരു കാര്യണല്ലേ നമുക്ക് മനസ്സിനന്രു സന്തോഷം ഉണ്ടാാവും യാത്ര ചെയ്യാ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മള് പല ഒരു പുറത്തിറങ്ങാ എന്ന് പറഞ്ഞാ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ
അതെ അതെ സമ്മർദ്ദങ്ങളൊക്കെ മാറും നമ്മുടെ നമ്മളെ ആ ചിന്തകളൊക്കെ മാറ്റി സമ്മർദ്ദങ്ങൾ അതായത് ജോലിത്തിരക്കെ എന്താകെ ജോലിയിലുണ്ടാവുന്ന ഏതെങ്കിലും സമ്മർദങ്ങ ഉണ്ടെങ്കിൽ അതൊക്കെയാണെങ്കിലും യാത്രയിലൂടെ അതെല്ലാം നമുക്ക് മാറിക്കിട്ടും നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും
സന്തോഷം കിട്ടും
അതേപോലെ തന്നെ യാത്ര ചെയ്യുമ്പോ നമുക്ക് പുതിയ പുതിയ സ്ഥലങ്ങള് കാണാനും അവിടുത്തെ രീതികളൊക്കെ പരിചയപ്പെടാനൊക്കെ നമുക്ക് പറ്റും നമ്മുടെ ഇവിടെള്ളതാവൂല പൊതുവെ അവിടത്തെ ജീവിത രീതിയെന്നും അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും പുതിയ ആളുകള്മായിട്ട് കൂട്ടുകെട്ടി അവരുടെ ഭക്ഷണ രീതിയായാലും എല്ലാം നമുക്ക് അറിയാം നമ്മള പുറത്തു പോയി യാത്ര ചെയ്യുമ്പോ
അതെ അതെ ആ പുതിയ ആൾക്കാരുമായിട്ട് പരിചയപ്പെടാനും അവരുടെ രീതികളൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റും നമുക്ക് അതെ
പിന്നെ അവിടുത്തെ ജീവിത രീതിന്നെ പ പല സ്ഥലം പല കാലാവസ്ഥ ആയിരിക്കും ചില സ്ഥലം നല്ല തണുപ്പ ഊട്ടി പൊതുവേ തണുപ്പുള്ള ഒരു സ്ഥല അപ്പൊ അവിടുത്തെ വസ്ത്രധാരണം തന്നെ വ്യത്യസ്ത അവിടെ കോട്ടൊക്കെ ഇട്ടിട്ട് അവരുടെ അത അവര് പൊതുവെ ഏഹ് കോട്ടുകെട്ടിട്ടാണ് അവര് നടക്ക അതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്
അവര് അവിടെയൊക്കെ ആ ആ അവിടെയൊക്കെ കമ്പളിയൊക്കെ ഉപയോഗിച്ചായിരിക്കും കൂടുതലും തണുപ്പ തണുപ്പല്ലേ നല്ല തണുപ്പുള്ള സ്ഥലമാണല്ലോ അവിടെ അങ്ങനെയുള്ള അ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ തന്നെ വേണം അവിടെ അവിടെ ഞാൻ പോയിട്ടില്ല പക്ഷെ എനിക്ക് പോകണം പോയിട്ടുണ്ടോ അവിടെ
എവിടെ ഞാന് ഞങ്ങള് പൊതുവെ പോകാറുണ്ട് ഞങ്ങള് യാത്ര അങ്ങനെ ചെയ്യാറുണ്ട് ഫാമിലിന്റെ കൂടെ ആയാലും ഉ
ആഹ് ആഹ്
അത് ഞാൻ യാത്ര ചെയ്യാറില്ല ഒരുവിതം സ്ഥലങ്ങളൊക്കെ ഞാൻ പോയിട്ടുണ്ട്
ഉണ്ട്ലേ ഉം മൈസൂറും
നിങ്ങള് എങ്ങനെ അപ്പം ജോലി ചെയ്യുന്ന ആളാണന്നല്ലേ പറഞ്ഞത് അപ്പൊ ജോലി ചെയ്യ്ന്ന സ്ഥലത്തുന്നൊക്കെങ്ങെ പോക്കുണ്ടോ
എന്താണ് കേട്ടില്ല എന്തെങ്കിലും ജോലി ചെയ്യാണോ
അല്ലല്ല ഞാന് ഏഹ് വീട്ടി തന്നേണ് കല്യാണൊക്കെ കഴിഞ്ഞ് രണ്ട് മക്കളുണ്ട് അപ്പൊ അവരെ കൂടെ തന്നെയാണ് ഞാന് ഓഹ് ഞാൻ ജോലിയൊന്നും ചെയ്യ്ന്നില്യാ പഠിക്ക്ണ് ണ്ട് പഠിച്ചോണ്ടിരിക്ക
ആഹ്
ഓര് കല്യാണം കഴിഞ്ഞതല്ലേ
അതെ കല്യാണം കഴിഞ്ഞതാണ് രണ്ട് മക്കളുണ്ട് അവർ പഠിയ്ക്കാണ് ഉം
ക്കതന്നെ നല്ലൊരു ആശ്വാസം ആകൂല്ലേ നമ്മള് യാത്ര ചെയ്യുമ്പോ അവര്ക്ക് ഭയങ്കര സന്തോഷാവും യാ ത്രന്ന് പറിമ്പം നമ്മളെക്കാട്ടിലും കൂടുതൽ ആസ്വദിക്കുന്നത് ചെലപ്പം ചെറിയ മക്കളാവും
മക്കളാ ഉം
മ്പ് കുടുംബത്തോടൊപ്പം പോകാണെങ്കി തന്നെ നമുക്ക് മനസ്സ് തൊറന്ന് സംസാരി
ട്രെയിൻ പോ പോവാന്ന് പറ ആഹ് ഉം അതെ അതെ
അതെ അതേപോലെ തന്നെണ് നമ്മക്ക് നമ്മക്ക് എല്ലാം കൂടെ നമ്മള് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ത്യേഗിച്ച് അടുക്കളേല് മാത്രം ഒതുങ്ങി നിക്കുന്ന സ്ത്രീകൾക്ക് അടുപ്പി നാല് ചൊവരിന്റെ ചൊവരിന്റുള്ളിന്ന് പൊർത്തെറങ്ങാന്ന് പറ ഞ്ഞ അവർക്ക് ഭയങ്കര ഒരാശ്വാസൈയ്ക്കാരം എന്റെ മനസ്സിന് തന്നെ മനസ്സിനെ അങ്ങട് സ്വതന്ത്രാക്കി വിടാണല്ലോ
അതെ അതെ
അതെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും ചെലെ സ്ത്രീകൾക്ക് ഭയങ്കര മാനസികായിട്ട് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അവർക്കൊക്കെ യാ ത്ര പോവാന്ന് പറഞ്ഞാ തന്നെ ഭയങ്കര പണ്ടത്തെ പോലല്ലേ പണ്ട് അങ്ങനെ ഇല്ലല്ലേ പണ്ട് വീട്ടിലെ പണികള്ട്ക്ക ആണുങ്ങള് പൊതുവെ പൊറത്ത് പോയി ജോലി ചെയ്ത് അവര് പണ്ട് യാത്ര എന്ന് പറഞ്ഞത് ഇല്ലല്ലോ ഇപ്പൊ പിന്നെ കൊറേ ക്കെ ആൾക്കാര് യാത്രയ്ക്ക് ഏഹ് മുൻഗണന നൽകി കൊട് തൊടങ്ങി
ഉം ഇപ്പൊ സ്ത്രീകളാണെങ്കിലും വാഹനങ്ങളൊക്കെ ഓടിക്കാനൊക്കെ തൊടങ്ങിയപ്പോ
ആഹ് അതെ സ്വന്തമായിട്ട് ആരെയും ആശ്രയിക്കാതെ മറ്റ്ല്ല നമുക്ക് പൊറത്തിറങ്ങണെങ്കില് ഭർത്താക്കന്മാരെ കൂടെ അല്ലെങ്കി മുതിർന്ന ആൾ ക്കാരെ സമ്മതൊക്കെ വേണ്ടിനി അന്ന് ഇന്നിപ്പോ അതൊന്നും ആവശ്യല്ലല്ലോ
ഉം
ഇപ്പ സ്വ എല്ലാ സ്ത്രീകളും വെ എന്തെങ്കിലൊക്കൊരു ജോലി കണ്ടെത്തി വീട്ടിലാണെങ്കിലും വീട്ടിന്നെന്നെ ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ കണ്ടെത്തി അവര് അവരെ സ്വന്തം വരുമാനത്തി ഇങ്ങനെ യാത്ര ചെയ്യാനും യാത്ര ആസ്വദിക്കാനൊക്കെ സ്വയം തൊടങ്ങിട്ടുണ്ട്
സ്വായം തൊടങ്ങിട്ടുണ്ട് ആഹ്
ഇപ്പൊ ജോ ഈ ജോലിത്തെരക്കിന്റെ ഇതീന്നന്നെ നമുക്ക് ഒരാശ്വാസാണല്ലേ നമ്മള് എവിടേയ്ക്കെങ്കിലും പുറത്ത് പോവാ ഇപ്പോ ദൂരത്തേക്കല്ലെങ്കിലും നമ്മള് ഒരു ചായ കുടിക്കാനെങ്കിലും ഒന്ന് പുറത്തിറങ്ങാന്ന് പറഞ്ഞാ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഉന്മേഷം കിട്ടുന്ന കാര്യാണ്
അതെ അതെ
അതെ നമുക്കിഞ്ഞി സുഹൃത്തുക്കളൊപ്പൊക്കെ ആണെങ്കില് അത് നമ്മളൊരു സ്ഥലക്കെ ഏ തെരഞ്ഞെടുത്ത് അവരെ കൂടെ നമ്മള് കൊറച്ച് സ് സമയം ചെലവഴിക്കുമ്പം നമ്മള് നമ്മളെ മനസ്സിനാത്ത്ള്ള എല്ലാ വെഷമങ്ങളും മറഞ്ഞിട്ട് നമ്മള് അങ്ങനെ അവര് ആസ്വദിക്കാണ് അപ്പൊ നമ്മള് യാത്രന്ന് പറയുന്നന്നെ ഭയങ്കര നല്ലൊരു മനസിന് സന്തോഷം തെരുന്ന ഒര് കാര്യം. ഇപ്പോ യാത്ര ഇഷ്ട്ടപ്പെടാത്ത ആളുകളും ണ്ട്ട്ടോ വി വീട്ടിലന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടി അങ്ങനത്തെ ആളുകളുണ്ട്. അവര്ടെ കാര്യങ്ങള് മാത്രം അവര്ടെ ചുറ്റ്പാടുകൾ മാത്രം
നോക്കിട്ടില്ല അതെ അടുക്കളെന്ന് അതെ വീടും വീട്ടിന്ന് മാറാതെ നിക്ക്‌ന്ന കൊറെ സ്ത്രീകള് അങ്ങനെ സ്ത്രീകളുംഒണ്ട്. എങ്ങും പുറത്തു പോകാനിഷ്ടപ്പെടാതെയും
ആഹ് അതെ അതെ അങ്ങനത്തെ ആളുകളുംണ്ട് പിന്നെ ഹ് വീട്ടുകാര്ടെ സമ്മതം ഇല്ല്യാതെ പുറത്തിറങ്ങ ഇറങ്ങാൻ പറ്റൂലാ യാത്ര ചെയ്യാൻ ഇഷ്ട്ടാണ് പക്ഷെ വീട്ട്കാര്ടെ സമ്മതം കൊണ്ട് സമ്മതംഇല്ല്യാതെ എറങ്ങാൻ പറ്റ അങ്ങനെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന കൊറേ ആൾക്കാര്ണ്ട്.
ആഹ് അങ്ങനെയുള്ളോരുണ്ട് അതെ അതെ.
പിൻ ഇപ്പത്തെ ഈയൊര് ഇതിലൊക്കെ കൊറെയൊക്കെ മാറി വന്ന്ക്ക്ണ തോന്നുന്നല്ലേ ഇപ്പ നമ്മുടെ കേരളത്തിതന്നെ ഒര്പാട് സ്ഥലങ്ങള്ണ്ടല്ലോ കേരളം പതിനാല് ജില്ലണ്ടെങ്കി പതിനാലും പതിനാല് തര ത്തിലാണ്. ഒര്പാട് കാഴ്ചകള്ണ്ട് ഓരോ ജില്ലയിലും എടുത്ത് നോക്കാണെങ്കില് പലതരം കാഴ്ചകള് ഒരു ഒര് ജില്ല നമ്മളെ ഈ തേയിലത്തോട്ടം അങ്ങനത്തെ കൃഷിയൊക്കെ ആണെങ്കില് ഒര് ജില്ല ഭയങ്കര എന്താ പറയാ കോട്ടകള് അങ്ങനത്തെ കാണാന്ള്ള നമ്ക്ക് ചരിത്രപരമായിട്ട്ള്ള കാര്യങ്ങളാവും. ചെലത് നമ്മള് കുട്ടികൾക്ക്‌ള്ള വിനോദസഞ്ചാരങ്ങള് അങ്ങത്തെ ഇതാവും ഓരോ ജില്ലക്കും ഓരോതായിരി
ഉ ഉ
അതേപോലെ ഞമ്മക്ക് പതി പതിനാല് ജില്ലേ നമ്മള് കാണാൻ പോവാണേൽ ഒര്പാട്ണ്ട് കാണാന് അപ്പൊ നമുക്ക് പല ഇതും കാണാന് ഒര്പാടുള്ളര് ഇത കേരളം തന്നെ നമുക്ക് നോക്കിയാമതി.
ഒര് സ്ഥലത്തും തിരുവനന്തപുരത്താണെങ്കി മൃഗശാലയൊണ്ട് കാണാൻ. ആഹ് പാർലമെന്റ് മന്ദിരംഒണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തും അങ്ങനെ അത്പോലെ കൊല്ലത്ത് ജടായിപാറ അങ്ങനെ വിനോദസഞ്ചാരങ്ങളാണെങ്കിലും നമുക്ക് കുറെ ഒണ്ട് കാണാൻ മാത്രം.
മുഴുപ്പിലങ്ങാടി ബീച്ച് അതൊക്കെ എല്ലാം നല്ല, കാണാൻ പോവാൻ പറ്റിയ നല്ല നല്ല സ്ഥലങ്ങളൊക്കെയ- ഹൈവേ
അതോലെ യാത്രന്ന് പറഞ്ഞാ ഈ യാത്ര ചെയ്യാന് ഭയങ്കര വെള്ളത്തിന്റെ ഇതു ഒരു മയ നല്ലായിട്ട് ഞമ്മക്ക് വാഹനങ്ങളിയാത്ര ചെയ്യാൻ പ റ്റാതാവും നല്ലായിട്ട് മയ പെയ്യുമ്പോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുംണ്ട് യാത്ര ചെയ്യ്ണേന്
മഴ പെയ്യണ്ട്
നല്ല ഒരു കാലാവസ്ഥവേണം മയ മയയൊണ്ടെങ്കി നമുക്കിഞ്ഞി കാണാനുവെച്ചിട്ട് നമ്മള് പോവാണെങ്കിതന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ലാ മയ കാരണം നമുക്ക് പൊറത്തെറങ്ങാൻ പറ്റ് റ്റില്ലല്ലോ
ഉ ഉം മഴേം വെയിലും ഇല്ലാത്തൊരു നല്ലൊരു കാലാവസ്
നല്ലൊരു കാലാവസ്ഥേല് യാത്രചെയ്യാൻ എനിക്ക് ഞാന് ഒരുപാട് യാത്രചെയ്യാൻ ഭയങ്കരിഷ് ട്ടൊള്ള ഒരാളാട്ടോ ഞാന് ഇതുപോലെ ഇങ്ങനെ വാ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ അപ്പൊഞാന് മ മക്കളെക്കേറ്റി നമ്മള് അടുക്കളേല് ഇങ്ങനെ നമ്മള് പണിയൊക്കെ കയിഞ്ഞിങ്ങനെ ഒരു നമ്മളെ മനസ്സിലേക്കൊരു സമാധാനം നമ്മളുപൊറത്തിറങ്ങാന്നു പറയുമ്പോ ഞങ്ങള് ചെലപ്പോ ഞങ്ങളിങ്ങനെ ഭർത്താവിന്റെ കൂടെതന്നെ അതുചുമ്മാ വെറുതെയൊന്ന് അതുചായകുടിക്കാനായിട്ട് രാത്രിയിങ്ങനെ ഞാൻ പിന്നെ ചായുടിക്കാൻ ന്നേരം പോവലുണ്ട് അതെ യാത്രചെയ്യുമ്പോ അങ്ങ് ദൂരം വൈ അവിടന്ന് നമുക്ക് പൊറത്തിക്ക് തന്നൊന്ന് എറങ്ങിയാതന്നെ നമുക്ക് നമ്മൾ കാ നോ ഇന്നത്തെ നമ്മുടെ മനസ്സിന് വല്യസന്തോഷമാണ് അപ്പൊ നമ്മൾ ഒരുപാട് സങ്കടങ്ങളൊക്കെ അങ്ങനെ മറന്നുപോകും
യാത്രേം യാത്രയെന്നു പറയുന്നത് പിന്നെ വാഹനത്തിൽ കൂടെയുള്ള യാ ത്രയാണ് അല്ലാതെ നടന്നാണെങ്കിലും നമുക്കുയാത്രചെയ്യാം പൊരെ നടന്നു സംസാരിച്ചുകൊണ്ടാണെങ്കിലും എല്ലാം
അതെ അതുനമുക്ക് ഏറ്റവും കൂടുതൽ നമ്മള് അടുക്കാനുള്ള നല്ലൊരിത് യാത്രയാണ് നമ്മള് ഭർത്താവിന്റെ കൂടൊക്കെ ഒറ്റക്ക് നമ്മള് മകളായിട്ടൊക്കെ പോവാണെങ്കി നമ്മള് പരസ്പരം നമ്മള് ഈ ജോലിതെരക്കിന്റെ ഇടയിൽ നമ്മള് പരസ്പരം സംസാരിക്കാൻ സമയൊണ്ടാവില്ലാ ഒരു ദിവസൊക്കൊള്ളി ഒരു ദിവസൊക്കെ എടുത്തിട്ട് നമ്മള് പോകുമ്പോ നമുക്ക് അങ്ങൊടും ഇങ്ങോട്ടും മനസ്സിലാക്കാന് നല്ല ഒരു ഇതാണ് യാത്ര
അതെ യാത്രേല് എല്ലാരും നല്ല ആ മനസ്സില് നല്ല സന്തോഷത്തോടേയും ഏ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ ഇരിക്കുമ്പത്തേക്കും നമ്മളെല്ലാം തൊറന്നുസംസാരിക്കാനും നല്ല സ്നേഹത്തോടെ സംസാരിക്കാനും പെരുമാറാനൊക്കെപറ്റും നമ്മള് കൂടുതല് എ കുടുംബമായി ട്ടാണെങ്കിലും കൂടുതലായിട്ട് അടുക്കാനായിട്ട് നമുക്കുയാത്ര നമ്മളെ
സംസാരിക്കുന്ന നമുക്ക് ആ അയിനിപ്പോ കുടുംബങ്ങളോടാണെങ്കി ആണെങ്കിതന്നെനമുക്ക് ഒരു പാട്ടൊക്കെയിട്ട് ഒരു ചാടിക്കളിച്ച് അങ്ങനൊക്കെപോകുമ്പോ അവര് നമുക്കതൊരു സന്തോഷം അവരുകാണുമ്പോ നമുക്കും ഒരു സന്തോഷം ഇക്കാക്കാണെങ്കിലും അവര് ന അവരുടെ മ നമ്മളെ ജേഷ് ച്ച് അനിയന്മാരെ മക്കളോടൊക്കെ ഒരുമിച്ചിരുന്നു സംസാരിച്ച് അത് അവർക്കൊരു ആ അവർക്കൊരു സന്തോഷം
സന്തോഷം മ്മ് അതെ
അതെ അങ്ങനെ ഒരുപിടി നല്ല കാര്യമൊണ്ട് യാത്രഎന്നുപറയുമ്പോ യാത്രകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ചെയ്യാ യാത്രചെയ്യാൻ പറ്റിയൊരു കാലാവസ്ഥവേണം നമ്മള് മനസ്സിനൊരു ഒരു ഉന്മേഷം കിട്ടുന്നൊരു കാലാവസ്ഥാവേണം വെറുതെ നമ്മളിങ്ങനെ യാത്രയിങ്ങനെ ഒരു വാഹനത്തില് പോകുമ്പോ നമുക്കുതന്നെയൊരു മടു പ്പുതോന്നും ചെലപ്പോ അത് ചെലപ്പോ നമുക്കിഷ്ടപ്പെടില്ല അങ്ങനത്തെയാത്ര ചെലപ്പോ ഒന്ന് മനസ്സിനൊന്ന് സ്വസ്ഥമായിട്ടുവിടാൻ പറ്റിണ അങ്ങനത്തെയൊരു യാത്ര ക്കുള്ള കാലാവസ്ഥയും കാണും
മ്ക്കെ